ഹലോ ആഹ് ഞാനെ ഒരു കാര്യം ചോയ്ക്കാൻ വിളിച്ചതാണേ
ആഹ്
തെര്ക്ക്ലണോ
ബിസിയാണൊ ഇപ്പൊ
ഹെലോ
ആഹ് ബിസിയാണോ
അല്ല അല്ല കേക്ക്ണ്ല്ലേ
ആഹ് കേൾക്ക്ന്ന്ണ്ട് ഞാന് ഇങ്ങളെന്തെങ്കിലും തിരക്കിലാനിണ്ടേല്ല് ഇങ്ങള് വിളികുമ്പ ബുദ്ദിമുട്ടല്ലെ അതോണ്ട് ചോയിച്ച
ഏ ബി സി ഒന്നുന്നല്ല
ആഹ് ആഹ് പിന്നെ നിങ്ങളെ വീട്ടില് കൊറെ പെറ്റുകളിലെന്നൊ പെറ്റ്സ്
ആഹ്
താറാവ് കോഴി പൂച്ച അങ്ങനെ പല സംഭവങ്ങള്
ആഹ്
ഉം അതിനൊക്കെ കൊട്ക്ക്ണ്ണ്ടോ
എങ്ങനെ
വിൽക്കുന്നുണ്ടോന്ന് ചോയ്ക്ക
ആഹ് അത് താറാവ് അത് ആയി തരാവല്ല സോറി കോഴി അതേമാരി പ്രാവ് ഇതൊക്കെ വിൽക്കണ്ട്
ആഹ്
ആഹ്
മ് താറാവ് മുട്ടടുന്ന താറാവ
ആഹ്
എന്നൂടലിണ്ടോ
അല്ല എടക്ക്
മ് വല്യയ മുട്ടയാണോ ചെറിയ മുട്ടയാണോ
ഞമ്മളെ സാധ എകൊക്കെ ഇണ്ടാവൂലേ അതിന്റെ അത്ര വലിപ്പം
കോഴിമുട്ടെന്റെ അത്ര വലിപ്പുള്ളൂ
ആഹ്
സാധാരണ താറാമുട്ട കൊറച്ച് വലിപ്പം കൂടുതല് ഇണ്ടാവുല്ലോ
ആ ക്ഷെ ഇത് ചെറുതാണ്
ആണോ ആ പിന്നെ കളറോ ഒരു കാ പ്പോലത്തെ കളറല്ലേ ഇണ്ടാവല് അതോ സാധാ വെള്ള കളറാണോ
യെല്ലോ ബ്രൗൺ ആ ഒര് കള ഉം ഉം ഉം ഉം
വേരല് ഇട്ട ആ അപ്പ താറാവുണ്ടല്ലേ പിന്നെ എന്താ കോഴിയോ സാധാ കോഴിയാണോ
ഏയ്
സാധാ കോഴിയാണോ
ആ സധാകോയി ഇണ്ട് ബ്രഹ്മകോയി ഇണ്ട് ബ്രഹ്മക്കോയി ഇണ്ട്
നല്ല വലിപ്പള്ള കോയി ആ കൊറെ നല്ല വലിപ്പള്ള കോയില്ലെ അതിണ്ടിപ്പോ
ആ അതന്നെ ബ്രഹ്മക്കോയി അയി ഇണ്ട്
ആഹ്
ഉം ഏഹ്
ആൺ കോഴി മാത്രാണ് ഉണ്ടാവ
അല്ല അല്ല
പെണ്ണുണ്ടല്ലേ അതെങ്ങനെ നിങ്ങള് പേയറായിട്ട് തെരുവാ ആണിനേം
ആഹ്
ആഹ് ഓക്കെ അയിനാമ്പം അത്യാവശ്യം വെല ഇണ്ടാവൂലേ
ആഹ് അത് റൈറ്റ് ഇണ്ട്
ആണല്ലേ സാധാ രണ്ടിനും കൂടി ആവുമ്പോ നല്ല വെല വെരു
ആഹ് അത്യാവശ്യത്തിനെക്കെണ്ട്
അപ്പൊന്ന അത് രണ്ടറണ്ണം വേണോട്ടോ
ആ ഓക്കെ അത് ജോഡിയായിട്ട് രണ്ടറണ്ണം അല്ലേ
ആ ഒര് ജോഡി ഒര് ആണും ഒര് പെണ്ണും
ആഹ് ആഹ്
പിന്നെ രണ്ട് താറാവും
ആ ഓക്കെ അത് ജോഡിയല്ലേ
ആ അത് രണ്ടറണ്ണം മതി ആ ജോഡി ജോഡി പിന്നെ എന്താ ആടിണ്ട ആട്
ആടില്ല
പോത്തോ
ആ ഇണ്ട്
പോത്തിണ്ടോ ആ വിറ്റിട്ടില്ലേ അയിനെ വെരുന്നാക്ക്
ആ വിറ്റ് പിന്നേം വേടിച്ചു
ആണോ ചെറുതാണോ
അത്ര ചെറുതല്ല
ഉം
ഉം
എന്നിട്ട് ഇതിനെ ഇപ്പൊ വിക്ക്ണ്ടോ അതോ കൊറച്ചു കാലം കൂടെ വളർത്താൻ നോക്കാണോ
അല്ല ഇതിന് ഒന്ന് അത്യാവശ്യ വലിപ്പണ്ട് ഒന്ന് പിന്നെ അത്ര വലിപ്പല്ല
രണ്ട് പോത്ത് ഇണ്ടോ
ആഹ് രണ്ടെണ്ണം ഇണ്ട്
ആഹ് ആഹ് ആ വൽതിനെണോ വിക്കാൻ നോക്കണ് അതോ വിക്ക്ണില്ലേ
ആ വൽതിനെ വിക്കണ്ട്
ഉം ഉം എങ്ങനെ വളർത്താനാണോ കൊടുക്കണ്ട് അത് അതവാങ്ങനെ അറവാര്ക്ക് കൊടുക്കെ
പിന്നെ മുടി കളീച്ചല് ഇവിടെ അടുത്ത് മുടി കളീച്ചല് വര്ന്ന്ണ്ട് പറഞ്ഞു
ഉം ഉം ഓല്ക്ക് കൊണ്ടൊട്ക്കാനാ ഉം പിന്നെ ഇങ്ങനെ വളർത്ത് പൂച്ച അങ്ങനെ എന്തെലൊക്കെ ഇണ്ടോ
ഇല്ല
നായി കുട്ടികളോ
ഇല്ല
ഇല്ലല്ലേ പിന്നെ വേറെ പ്ര പ്രാവ് അതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഇണ്ടോ
പ്രാവല്ലാതെ വേറെന്നും ഇല്ല
ഇല്ലല്ലേ എന്താ കിനിക്കോയി അങ്ങനത്തെ കോയാളൊക്കെ ല്ലേ ഞങ്ങളോടെ എൾപ്പണ്ടോ
ആഇണ്ട് അത് രണ്ടെണ്ണ ഉള്ളൂ അപ്പൊകൊടുക്കാൻ കെരുതിട്ടില്ല എല്ലാ
ഓരോണ്ണം തരോ
അത് ജോഡിയായിറ്റ് നിക്കണം
ആകെ രണ്ടെണ്ണം ഒള്ളൂ
ആഹ്
ഉം ബന്ന ആയിറ്റങ്ങക്ക് കുട്ടിയാള് ഇണ്ടായണ് രണ്ടണ്ണം അവടെ പാത്ത് വെക്കൊണ്ട് ട്ടോ
ആഹ് ഓക്കെ
ഉം ഇങ്ങട്ട് പോര് ഇങ്ങട്ട് പോര് ഇങ്ങട്ട് പോര്
ഉം ഇങ്ങക്ക്ത് എന്തിനാ
ഒക്കെ വാർത്താന്
ആഹ്
ഉ പിന്നെ അതേപോലെ എന്താ ഞാൻ ചെറിയൊരു ഇത്ണ്ടാക്കാൻ കെര്ത്ണ്ട് എല്ലാ ഇങ്ങനത്തെ പല പല ജന്തുക്കളെയും കൂട്ടിയിട്ട്
ആഹ്
ഉം അപ്പൊ നിങ്ങളെ വീട്ടിലൊന്ന് വന്ന ടൈമിൽ ഇങ്ങനെ കൊറെ ജന്തുക്കളക്കെ കണ്ടു
ആഹ്
അപ്പൊ അത് കൊണ്ട് ചോദിച്ച
ഉം
അപ്പെ ഇങ്ങള് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാത്തിനേം തന്നോണ്ട്
ഏഹ്
വിൽക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാത്തിനും തന്നോണ്ടി അറ്യ ഉം
ഞാന് പറയണ്ട്
ആഹ് ആഹ് എന്നാ ചോയിച്ചിട്ടേന്ന് പറയാനണ്ട് എന്തൊക്കെ വിൽക്കാൻ കരുതണ്ട്ന്ന്ള്ളെ
ആഹ് ഓക്കെ
ഉം ഹു
ഉം ഉം
പിന്നെ പൂച്ചക്കുട്ടികളുണ്ട് ഇവിടെ വേണോ
ആഹ് അത് എങ്ങൻത്തെണ്
നാടൻ നാടൻ പൂച്ചളാണ് പക്ഷെ നാടനാണെങ്കിലും കണ്ടാല് മറ്റേ വിദേശികളെ ലുക്ക ആണ്
പേർഷ്യൻ പൂശാള മാരിയോ
ആഹ് ആഹ് കണ്ടാല അതാ തോന്നുന്നു അല്ല ഉണ്ട അര്സ് തൊപ്പൊക്കെണ്ടായിട്ട്
ആഹ്
ഉം അത് നമ്മള് ഫ്രീ ആയിട്ട് കൊടു ന്നുണ്ട് ഇവിടെ ഇഷ്ടം പോലെണ്ട് ഇപ്പൊ ഒരു തള്ളച്ചി പ്രസവിച്ച മൂന്നാല് കുട്ടികളും ഉണ്ട് നല്ല രസള്ള കുട്ടികളാ
ഉം
ഉം വാണോ
ആഹ് ഈ പിക്കയ്ക്കോണ്ടോ
ആഹ് ആഹ് കൊണ്ടയ്കോളി അണ്ട്ര്ണ്ണം പൂച്ചള് നല്ലതല്ലേ
ആണ്
ഉം ഞാന് ഇത് കേറ്റ പോല ചേച്ച
ന്വാ
പിന്നെ എന്തൊക്കെ ഉം അപ്പൊ ന്നാലേ ആഹ് കിളി കോയിന്റ ഒന്ന് ചോദിച്ചോക്കിട്ടോ ആ ഉടമനോട്
ആഹ് ആഹ് ഓക്കെ
രണ്ട് കിനിക്കോവിനെ കൂടെ കിട്ടിയാ നല്ലതായിരുന്നു
ആഹ് ൻ ചോയ്ച്ചോകേട്ടെ ട്ടട്ടോ ഉം
പിന്നെ വേറെ എന്തൊക്കെയാ
വേറെന്താ കൊഴപ്പൊന്നുല്ല
ഞാൻ ഒരീസം ഇങ്ങളെ വീട്ടിക്ക് വരാ
ആഹ് ഓക്കെ
വന്നിട്ട് എന്തൊക്കെയാ വേണംന്നുള്ളതൊന്ന് സെലക്ട്യ്തിട്ടേ തീരുമാനിക്കാം ഏഹ് എത്. ഞാൻ കണ്ടതാണ് കൊറേ മുമ്പ് പഷെ. പ്പി അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ എങ്ങനെണ്ട് വളര് ണ വളർച്ചണ്ടോ.. ഇന്നതറിയണ്ടേ..
ഉം
പിന്നെല്ലാ
പിന്നെ എന്താ പ്പല്ല..
ഉം ന്നായിക്കോട്ടെ
ഉം ക
വേറെന്തക്യ.
ഹും വേറെ എന്താ അങ്ങനെ പോണു ചായടിച്ചോ.
ഇല്ല
മ്ഹ് ആഹ്
മഴണ്ടോ ആഹ് ആഹ് വടില്ല ഒന്ന് വെയില് അർച്
ഉം ഉം
വേറെന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണു ആഹ്
ത്ത പണി
ഇമ്മ സ്നാക്സ്ണ്ടാക്അ.
ആഹ് എന്താണ്ടാക്ണഹ്
കട്ട്ലറ്റ് ഉം ഇങ്ങളെന്തണ്ടാകിക്ണ്
ഓ ന്നും ണ്ടാക്കിയില്ല ണ്ടാക്കണം
ഉം മ്മ്ഹ് ഏഹ് അല്ല ഞ ഫോം കാണേനിം
മ്മ്ഹും ആ ഫോങ്ങാണെനേരങ്ങൊണ്ട് ഒന്നോറങ്ങികൂടെ..
ആഹ്
മ്മ്ഹ്.
പിന്നെന്താ അനിയന്മാരൊക്കെ എവിടെ
ഇവടെണ്ട് ഒക്കെ കൾച്ചാറങ്ങീകാ.
ആഹ്
ഉം ആഹ്
ഉം
ഉം
ഉം വേറെ അസ് സ്ഖങ്ങളോന്നു ഇല്ലല്ലോ ഇഷ് അവട്ന്നൊ ഉം എന്തെങ്കിലു ണ്ട് കയിക്കണ് ണ്ടോ ഓഹ് പിന്നെ ഉം ഇഷ ന്നാ ശെരി